ഹലോ ഗുഡ് മോർണിംഗ്
ഗുഡ് മോർണിംഗ ഇയാൾക്ക് സുഗാണോ ഇയാള്
ആഹ ചായകുടി കഴിഞ്ഞോ
ഇല്ല ഞാൻ എണീറ്റതെ ഒള്ളു
ഒന്ന് ഉറക്ക സംസാരിക്ക് ഹലോ കേക്കുന്നുണ്ടോ
ഓ കേക്കുന്നുണ്ട് ഞാൻ എണീറ്റതെ ഒള്ളൂന്ന് ചായ കുടിച്ചിട്ട് എണീറ്റതാ ഉള്ളൂ ചായ കുടിച്ചിട്ടില്ല
അതെല്ലേ ആ ആ ആ എന്താ മഴയൊക്കെ ഉണ്ടോ
ആഹ് നല്ലപൊലെ മഴയൊക്കെ ഉണ്ട് അവിടെയോ
ഏ എങ്ങനെ മലയോര പ്രദേശണോ അവിടെ അതോ
ഏയ് അങ്ങനെയല്ല മലയോര പ്രദേശമൊന്നും അല്ല
കാലാവസ്ഥ എങ്ങനെ നല്ല മഴയാ ആണോ
ഇന്ന് നല്ല മഴ പെയ്യ്ണ്ട് ഇന്നലെ മഴയൊന്നുംഇല്ലായിരുന്നു ഇന്ന് രാവിലെ മുതലെ മയ പെയ്ണ്ട്
ഉം ഉം
നിങ്ങളവിടെയോ
അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ടൈമിലൊക്കെന്നെആയിരുന്ന് പ്രളയംഒക്കെ പ്രളയത്തിന്റെ ടൈമില എന്റെ വീട് കറക്റ്റ് പുഴയുടെ ആ ഭാഗൊത്തെയിട്ട വീട് പുഴ തടയണ
ആഹ എന്റെ വീട്
ഉവ്വ ആഹ ഭാരതപ്പുഴയുടെ ആ ഒരു ഭാഗാ അ പ്രളയ - വന്നിട്ട് ആകെ മൊത്തത്തില് പെട്ടതാ
ഏ അവിടെയക്കെ
ഉം
ഞങ്ങള ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല രണ്ട് കുന്നിന്റെ മുകളിലായിട്ടാണ് വീട് അപ്പോൾ അത്ര അസ് രണ്ട കുന്ന് പോലെ സൈഡിലായിട്ടാണ് വീട് വരുന്നത് അപ്പോ അത്ര പ്രശ്നം വരൂല
ഒന്ന ഉ ഈ കോറി കുന്ന്ന്ന് പറയുമ്പോ കോറിയ ഒക്കെ ഉള്ള ആ ഭാഗമാണോ കോറി
ഏയ് അങ്ങനെയല്ല
അങ്ങ അങ്ങനെയല്ലല്ല
എങ്ങനെയൊന്നുമില്ല
നിങ്ങളുടെ ആ ഭാഗമൊന്നും വലിയ പ്രശ്ന ഇല്ല ഞങ്ങ ടെ ഞങ്ങളുടെ ഏരിയക്ക ഭയങ്കര ഡേഞ്ചറണ് ഈ കുന്നിന്റെ മുകളില് കോറി കോറിയിൽ വെള്ളം മുകളിലായിട്ട് വെള്ള അത്യാവശ്യം മഴ പെയ്ത് പൊന്തി കഴിഞ്ഞ് ആ വെള്ളം മൊത്തം ഒലിച്ചിറങ്ങി അവിടെ താഴ കുളംഉണ്ട് ആ കുളത്തിലേക്ക് വന്ന് ചേരും
അപ്പൊ വീട് ആ അപ്പൊ വീട് മാറിയാ പോരെ മേക്കൽതമ
വീട് മാറിയാ പോരെ പറഞ്ഞിട്ട് കാര്യല്ല ഇളം വന്ന മൊത്തത്തിൽ ലോക്കാ പുഴ പുഴയില് വെള്ളം നിറഞ്ഞാലും കുന്നിന്റെ മുകളിൽ വെള്ളം കയറിയാലും മൊത്തത്തി തന്നെ അവിടെ താഴെയുള്ള വീട്ടുകാർക്കും ഭയങ്കര ബുദ്ധിമുട്ടു അതുപോലെ പുഴടെ യതുകൊണ്ട് ഇവിടെയള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് പുഴയിൽ നിന്ന് നേരെ പാടത്തേക്ക് വരും പാടത്തേക്ക് വന്ന് പിന്നെ ഓരോ വീട് വീടുകളിലായിട്ട ഇങ്ങനെ വന്ന് വെള്ളം കയറും പ്രളയത്തിനൊക്കെ എത്ര വീടുകളാന്നറിയോ ഞങ്ങളുടെ ആ ഭാഗത്തെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വീടിൽ വെള്ളം കയറും ഞങ്ങളൊക്കെ ഓരോ സാധനങ്ങളൊക്കെ തറവാട്ടിലേക്ക് മാറ്റണ്ടേ കുടുംബക്കാരുടെ വീട്ടിക്ക് മാറ്റുക പിന്നെ എടുത്താ പോങ്ങാത്ത സാധനങ്ങളൊക്കെ അവിടെത്തന്നെ വെക്കും വേറെ ഓപ്ഷൻ ഇല്ലോ എത്ര സാധനങ്ങളന്നറിയാം നശിച്ചുപോയത്
ഓ അയിന്റെ മുന്നേ വീട് അറിയല്ലോ പ്രളയൊക്ക ചിലടത്തക്കെ വെള്ളം കയറിന്ന് മനസ്സിലാവുമലോ അപ്പ
അതെ
പുരെ പെട്ടന്ന്
അതെ അതെ അതെ അങ്ങനെ പെട്ടെന്ന് നമ്മള് ഇ ഇന്ന് രാത്രി കിടന്നുറങ്ങി പെട്ടെന്ന് കാലത്ത് നീക്കുമ്പോൾ വീടിന് ചുറ്റും വെള്ളാ നമ്മള് എന്താ ചെയ്യുക അങ്ങനത്തെരു സാഹചര്യായിരുന്നു പെട്ടെന്ന് മാറ്റാൻ പറ്റാവുന്നതൊക്കെ പെട്ടെന്ന് മാറ്റി പിന്നെ കട്ടി വീടിന്റെ കട്ടലല്ലേ വീടിന്റെ കട്ടല ജനാല് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒരുപാട് ചെതല് പിടിച്ചിട്ട് പ്രളയം കഴിഞ്ഞതിന് ശേഷം ഒക്കെ ഇപ്പൊ ചതൽ പിടിച്ച് ആകെ സീനായതാ വീടുകളൊ കൊറെേ വീടുകളൊക്കെ പോയി നമ്മ നമ്മുടെ ഏരിയക്ക് ഒന്നും വലിയ വിഷയം ഉണ്ടായിട്ടില്ല വീടിന്റെഅ വീടിൽ റ്റൊരു നടു ആ പകുതിയോളം വെള്ളം കേയറീണ്ടാവു ഞങ്ങള് പെട്ടെന്ന് മാറിക്കാ കൊറേ ആളുകൾക്കെ ക്യാമ്പിൽക്ക് മാറി നമ്മ ത് പിന്നെ കുടുംബക്കാര് കുറച്ചു പേര് ഒരു മൂന്നാല് വീടുകൾ വേറെണ്ടായിരുന്നു അപ്പൊ പിന്നെ മെല്ലെ അങ്ങോട്ട് ഡ്രസ്സൊക്കെ എടുത്ത് മാറി മാറ്റാൻ പറ്റാവുന്ന എടുത്തോളം സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അല്ല പ്രളയംഒക്കെ കഴിഞ്ഞപ്പോ മൊത്തം ചെതല് പിടിച്ച്
ഞങ്ങൾക്ക് ഇത് വരെ അങ്ങൻതെ അനുഭവ ണ്ടായിട്ടില്ല അതുകൊണ്ട്ത്ര അറിയില്ല മഴ പെയ്താലും ഇത് വരെ വെള്ളം കേറീട്ടില്ല എവിടിം
എങ്ങനെ
ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ അനുഭവങ്ങൾ ഇണ്ടായിട്ടില്ല എത്ര മഴ പെയ്തിട്ടും വെള്ളം കയറിയിട്ടില്ല
അതെ ല്ലെ
ഉം
ആ അതുകൊണ്ട് പിന്നെ പറ്റിയ കൊഴപ്പല്ല്യാ
ഞങ്ങളിവിടെ അടുത്തൊക്കെ കേക്കാറുണ്ട് അവടെ പൊയള്ളോട്തൊക്കെ വെള്ളം കേറി പോരയക്കെ മാറി നോക്കി ഞങ്ങളിതുവരെ ഇന്റേത് ണ്ടായിട്ടില്ല
അതെന്നെ
രണ്ട് സൈഡിലും ഒരു നടുക്ക് വീട് ആഹ്
അ ഞാനെ അതൊക്കെ ഒരു ഓർമ്മേല് പറയാ പെ മഴക്കാലം കയ്യുംമുന്പേ ഞാൻപ്പൊ മഴയുടെ കാര്യം പറഞ്ഞപ്പളെ ഇ പെട്ടെന്ന് ഇൻക്കത് ഓർമ്മ ഇങ്ങനെ വന്നതാ
എന്തായിരുന്നു
ഏ
എന്തായിരുന്നു
അല്ല മഴ പ്പോ ഇപ്പൊ മഴക്കാലല്ലേ അപ്പൊ പെട്ടെന്ന് പ്രളയം ഓർമ വന്നാ പറയാ ഞാൻ കൊറച്ച് പിന്നോട്ട് പോയി
ഓ ഇപ്പ മഴയുണ്ടോ അവിടെ
ആഹ് മഴ തന്നെല്ലേ
ഇപ്പളും മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ടോ
ആഹ് മഴ കാലത്ത് ഇന്ന് കാലത്തൊക്കെ നല്ല മഴയെ ചില ദിവസങ്ങളിലൊക്കെ വൈകിട്ട് മാത്രേ പെയ്യാറുള്ളൂ ഇപ്പൊ ഇന്ന് തൊട്ട് കാലത്തൊക്കെ നല്ല മഴയ
ഏ ഇന്നലെ ഉണ്ടായിുന്നോ മഴ
ഉം ഒന്നും വരാതിരിക്കട്ടെ ദൈവം സഹായിച്ചിട്ട്
അതന്നെ അങ്ങനെണ്ടാവാതിരിക്കട്ടെ
ആങ്ങനെ
ഇയാള് ആഹാരൊക്കെണ്ടാക്കോ നല്ലപോലെ
എങ്ങനെ
ഇയാള് ഭക്ഷണൊക്കെ ഉണ്ടാകോ വീട്ട്ല്ന്ന്
ആ കുക്കിംഗ് ഒറ്റക്കൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കാണ് പിന്നെ വീട്ടിലൊക്കെ ഹെൽപൊക്കെ ചെയ്യും പിന്നെ കറി വെക്കാനും ഓരോ കാര്യങ്ങൾക്കൊ ഒക്കെ തന്നെ അരിയാനൊക്കെ സഹായിക്കും ഉം
എന്തൊക്കെ ഹെല്പ്പ് ചെയ്യാറ്ണ്ട്
കേൾക്കുന്നില്ല
എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് വീട്ടിൽന്ന്
അങ്ങനെ ഹെല്പ്ന്ന് പറയുമ്പോ ഇങ്ങനെ കറി വെക്കാനും ഏ പച്ചക്കറി അരിയാനും പിന്നെ സൈഡായിട്ട് എന്തെലൊക്കെ ഇണ്ടാക്കുമ്പോ അങ്ങനെ സഹായിക്കും പിന്നെ രണ്ട് കൊച്ചങ്ങളുണ്ട് ആ പിന്നെ രണ്ട് കൊച്ചിങ്ങുണ്ട് കൊച്ചി അവരെ അവരെ നോക്കുമ്പണ്ടേ ഈ വൈഫിന് രണ്ടു പേരും മെയിന്റയിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാന് ചെല ടൈമിലൊക്കെ ഇങ്ങനെ ഹെൽപ് ചെയ്യും പിന്നെ പിള്ളേർ സിനിമ സിനിമയോടൊക്കെ നല്ല താല്പര്യപ്പ ഞങ്ങള് വാഴ വാഴറ്റു കാണാൻ പോയിരുന്നു വാഴ അത് കണ്ടപ്പോ ഇപ്പോ ഫുള്ള് അതിന്റെ ഭ്രാന്താ
ഞാൻ സിനിമ ഇങ്ങനെ കാണുന്നൊരാളല്ല അതുകൊണ്ടാണ് സിനിമ്ന്നേ ഒരു സംസാരം എനക്കത്ര അറിയില്ല ഞാൻ സിനിമ കാണുന്ന ഓവർ കാണുന്നൊരാളല്ല അപ്പൊ എനിക്ക് സിനിമയിലുള്ള കാര്യങ്ങളൊന്നുംങ്ങനെ അറിയില്ല
ഇവർക്ക് എന്താ വെച്ചാൽ സ്കൂൾ സംബന്ധായിട്ട് അല്ല ഈ വാഴ ട്യൂന്നൊക്കെ പറയുമ്പോ സിനി സ്കൂൾ സംബന്ധായിട്ടുള്ളൊരു ഇതല്ലേ അപ്പൊ അവര്ക്ക് അത് കുട്ടികളുടെ കുറെ ആ അതെ അതെ അതില് പിന്നെ കൊറ നല്ല നല്ല മെസ് നല്ല നല്ല ശൈലികളുണ്ടാവും സിനിമയിണ്ട്
ആ അതില് നല്ല നല്ലത് നല്ല നല്ലത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാരും കണ്ടറും വീട്ടിന്നൊക്കെ കേട്ടീ
അതെ അതെ സ്കൂളിലെ കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളും സ്കൂളിൽ പോകുന്നത് പഠിക്കേണ്ട കാര്യങ്ങളും എല്ലാ
ഞാൻ സിനിമ കാണാൻ കുത്തിരുന്നാ പെട്ടെന്ന് ഉറങ്ങിപ്പോകും
അതെല്ലേ അത് വേണം ലൈഫിൽ അത് വേണം പറയാ
ഹലോ ഹലോ ആ എന്തേരുന്നു പറഞ്ഞേ കേ ട്ടില്ല
അല്ല സിനിമെക്കെ കാണുന്ന നല്ല നല്ല നല്ല സിനിമകളൊക്കെ കാണണം പറയാ നല്ല മെസ്സെജ് ഇണ്ട്
ആ അങ്ങനെ ചെല സിനിമകളൊക്കെ കാറാ കാണാറ് ഇണ്ട്
എനിക്ക് കൂടുതലും മലയാള സിനിമകളോടൊക്കെ താല്പര്യം മലയാളം തമിഴ്
ആ ഞാൻ മലയാളി ഡബ്ഡ് ആയിട്ട് ഇള്ളതാ കാണാർ ഇള്ളത് അതേ കാണാറൊള്ളു മലയാളം ഡബ് പ്ഡ് ആയിട്ട് ഇള്ള മൂവീസ് ഇല്ലെ
അത് അതെ ലെ ആ ആ
അ ആ അത് നല്ല രസ ആണല്ലോ
അയ് നല്ല മെസ്സേജ് നല്ല മെസ്സെ സെജും നല്ല സന്ദേശങ്ങളൊക്കെ ഉള്ള സിനിമകളാണെങ്കി ഞാന് വീട്ടാരെ കൂടി കൊണ്ടുപോയി കാണിച്ചു ഉം ഉം ഉം അങ്ങനെയുള്ള സിനിമകളെ കാണു ഒള്ളു ലെ
ആ ഡബ്ബ്ഡായിട്ട് ഇള്ളെ ഇത് വെരെ കണ്ടിട്ടൊള്ളു
അതെ ലെ
അതും ആരെങ്കിലും ഒക്കെ കൂടെ കാണും ഇല്ലെങ്കിൽ ഞാൻ വേഗം ഉറങ്ങിപ്പോകും
അതെ അതെ കുട്ടികൾക്കൊക്കെ ഇഷ്ടാണോ കുട്ടികൾക്ക്
ഞാൻ സ്റ്റുഡന്റ് ആണ്
ആ അതയല്ലെ ആ ആ ഓക്കേ
ആ
അത് ശരി
ടൂർ ഒക്കെ പോകാറുണ്ടോ
പിന്നെ ടൂറ് ഇപ്പോ ഇതാ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പത്തൊമ്പത് ഇരുപത് മൂന്നാറ്
അവർക്ക് ക്ലാസ്സൊന്നുമില്ലേ ഇപ്പോ
പിള്ളേർക്ക് ക്ലാസ് ഉണ്ട് വെള്ളി ശനി ആയതു കൊണ്ട് വെള്ളിയാഴ്ചത്തെ ക്ലാസ് യു കെ ജിയിലാ പഠിക്കണേ വെള്ളാഴ്ചത്തെ ക്ലാസ് പോകും പിന്നെന്താങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെ എങ്ങോട്ടും പോവാറൊന്നുമില്ല പിന്നങ്ങനെ ഓരോ ഏ ഒരു ടൈമിൽ ഇങ്ങനെ തോന്നുവാ വാ പൂവാം
വല്യ വല്യ ടൂറൊന്നും പോകാറില്ലേ
ഇല്ല നമ്മള് നാട്ടില് കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടൊക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ പോകുമ്പോ കുട്ടികളെയായിട്ടും വൈഫിനെയായിട്ടും അങ്ങനെ ആ അതേ അതേ ആം നാട്ടില് അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് പാർക്കും കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഒരു ഞാ ദിവസങ്ങളൊക്കെ പോവും പക്ഷെ നമ്മള് ദൂ ലോങ് ഒന്നും ഇതുവരെയായിട്ട് പോയിട്ടില്ല പ്പം മൂന്നാറിലേക്ക് പോണംന്ന് വിചാരിക്ണ്ട് ഉം ഞങ്ങള് കുറേ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ പുറത്തൊന്നും കൂടുതൽ പോയിട്ടൊന്നുല്ല അപ്പൊ അങ്ങനെ അളിയൻ വണ്ടി എട് അളിയന്റെ വൈഫ് ഉണ്ട് പറഞ് അപ്പൊ ഞങ്ങളൊരു വൈകിട്ങ്ങനെ പോവാ ഞങ്ങള് നാലു പേര് കൂടി പിന്നെ രണ്ട് കുട്ടികളും കൂടി എങ്ങനെ
അങ്ങനെ പുറത്തൊക്കെ പോകുന്നതല്ലേ നല്ലത് കുറേ ദൂര ദൂര യാത്രയൊക്കെ ചെയ്ന്നേ
പോറത്ത് പോകുമ്പോ കേക്കുന്നില്ല
പുറത്ത് കുറേ ദൂരെ യാത്ര യൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത് ന്ന്‌ അടുത്ത് പോ എപ്പളും അടുത്ത് പോക പോവാതെ കോർച്ച് ദൂരെക്കെ പോണ്ടേ
ദൂരെ പോകുന്നതാ നല്ലത് ഞങ്ങള് ആദ്യയിട്ടാ പോകുന്നെ അങ്ങനെ ഫാമിലി ആയിട്ടൊന്നും പോകാൻ പറ്റാറില്ല ഓരോ വ ന്റെ സാഹചര്യംക്കെ കാരണം എങ്ങട്ടും പോവാൻ പറ്റാറില്ല
ആ
അങ്ങനെ
ആ അങ്ങനെന്നേ ചായ കുടിചോന്നട്ട്
ഉം ചായകുടി കഴിഞ്ഞു ചായകുടി കഴിഞ്ഞു ഞാൻ ദാ വർക്കിന് പോകാൻ വേണ്ടി ഇങ്ങനെ നിക്കാ
ന്നാ ഓക്കേ
അപ്പൊ ഓക്കെ ശരി
ആ ഓക്കേ